ഒക്കെ ആക്ക്ന്നില്ലെ ഉം എന്തു പണി
എന്തൊക്കെ ഇണ്ട് വിശേഷൊക്കെ
നല്ല വിശേഷം സു ഖാണ് ഇങ്ങനെ പോണ്
ആ ഫുഡൊക്കെ കഴിച്ചിലെ
ആ കഴ്ച്ചു കഴിച്ചോ
ഓ കഴിച്ചു
ആ എന്തെയ്ര്ന്നു
ആ സാമ്പാറും ചിക്കനും
പിന്നെ
എവ്ടെലും ട്രിപ്പ് ഒക്കെ പോയിനോ
ട്രിപ്പു വെക്കേഷന്ൽ ഇല്ല പോണം പർഞ്ഞിനു പിന്നെ പോവാൻ പറ്റീലാ അതാണ് ന്റെ ഇമ്മാക്ക് സുഖല്ലാതെ ആയിനി അന്റെ എടേ അപ്പാ പോക്ക് നിർത്തി ഇങ്ങൾ പോയിര്ന്നോ
ഇല്ല എവിടം പോയിട്ടൊന്നുല്ലാ
പോവാറ് ഇണ്ടോ
അങ്ങനേ പൊതുവേ കൊറവാ
ആ നമ്മളും പോവാ കൊറവ് ആ നമ്മളും കൊറവെന്നെയാണ് ന്നാലും പിന്നെ പോണം ന്ന് തീര്മാനിച്ച അതേ അത് കെര്തിനി അപ്പോ വല്ലിമ്മാക്ക് സുഖല്ലായാണ്ട് ഒക്കെ
ആ
ക്കാ ആ മൂഡിൽ പിന്നെ ഇഞ്ഞ് ഇൻഷാ അള്ളാ അട്ത്ത വെക്കെഷൻൽ പറഞ്ഞോണ്ട്ക്കാ
ആ അത്പ്പം ഇന്റെ നാത്തൂൻ്റെ മോളെ കൊല്ലത്ത്ക്കാ കല്യാണം കഴി ച്ചേ കഴിഞ്ഞ ഏഴാംതീ എയ്നി ഈ ഏഴാം തീ അപ്പം ഈ വെള്ളിയാഴ്ച്ച എല്ലാരും പോവാൻ വേണ്ടീട്ടേ ട്രെയിന് ടിക്കറ്റ് വേരെ ഒ ക്കേത് അപ്പം നാത്തൂന്റെ അമ്മായി ക്ക് ബ്ലോക്ക് ആയാണ്ട് ഇപ്പം ഉം ഐ സി യു ലാ അപ്പം ടിക്കറ്റ് ക്യാൻസല് ചെയ്ത്
ഏഹ് അത് എത്ര ദൂരൊക്കെങ്ങനെയാ
അത് രണ്ടാം കല്യാണാണ്
ആഹ് മൈ
അങ്ങനൊന്ന് ശരിയായപ്പോ അങ്ങട്ടണ്ട് കെട്ടിച്ച്
ആ അവിടന്നുങ്ങട്ട് രണ്ടാം കെട്ടോ ഇപ്പൊ ഇവട്ന്ന് രണ്ടാകെട്ടോ
രണ്ടൂട്ടരും രണ്ടാകെട്ടാ
ആഹ് അന്താ അപ്പോ
അത് ഓൻ മാനസികമായിട്ട് വലിയ സുഖന്നുല്ല ആളല്ലേ
ഹും
അപ്പം
അടുത്ത
ഏഹ്
അവിട്ത്തെ ഓ ഓ അവിട്ത്തെ ഭർത്താവിന്റെതോ?
ആ ഓളെന്തോ ഇവനെന്തോ വല്യ പോരായിയാ പറഞ്ഞാണ്ട് പോയതാർഞ്ഞ് ഓളെ പൗറിനൊന്നും പറ്റ്ണ ആളല്ലാർഞ്ഞാണ്ട്
ഏ ഇപ്പ പഴയതാ വിധിതാണ് ഉം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിപ്പം കൊറയായിനോ ആദ്യത്തെ
ആ അത് ഒരു രണ്ടൊല്ലെറ്റ അവ്ടെന്ന് കാണണം
ആ പിന്നെ അവിടെര്ന്നു
ആ ആ ട്രിപ്പൊക്കെ പോവാൻ മക്കൾക്ക് ഇഷ്ട തന്നെയാണ് പക്ഷെ അന്ന് ചൂട് ചൂട് കാരണെയ് പിന്നെ ആ അങ്ങനെ പോവാണേ ബീച്ചിലൊക്കെ പോവൊള്ളൂട്ടോ അല്ലാതെ ദൂരെ പോവാനുള്ള സാമ്പത്തി ത്തികം സമ്മയ്ക്കൂല്ല എല്ലാരും റിസ് റിസോട്ടിലൊക്കെ പോയി നിക്കേണ്ടയ് അയിനൊന്നും
അങ്ങനൊന്നുല്ല ഞമ്മള് പിന്നെ മൈസൂർ കീഴ അവിടെണ്ട്ന്റെ കുഞ്ഞാമാന്റെ ഇമ്മാന്റെ അനിയത്തിന്റെ മക്കള്ണ്ട് അങ്ങനെ അങ്ങനെ അവക്ക് പോവാക്ക ച്ചീനാ മകള് അപ്പൊ അവിടുക്ക് പോ ആഹ അവിടെ നിക്കും ചെയ്യ ആ പ്ലാനിലാ പോയിുന്നത് ആ പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അപ്പൊ അങ്ങനെ സംഭവിച്ചത് അങ്ങെ അത് പോയില്ല ഇനി അടുത്തതിലൊക്കെ പറഞ്ഞ അവരങ്ങനെ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് അല്ലാതെ ഒന്ന് വന്നുകൂടെ അവിടെ നിക്കാം നിന്നാ മതില്ലാ ല്ലെങ്കിൽ
അത് എന്താ അത്രയും ദൂരത്തൊ കെട്ടിച്ചനേ
അന്നെ അവച്ച അവിടന്നാണ് വന്നത്
ആഹ കൊറേയായോ കല്യാണം കഴിഞ്ഞട്ട്
ആ മൂത്തകുട്ടി പ്ലസ്ടു കഴിഞ് രണ്ടാമത്തെ ഇപ്പ പത്താംക്ലാസ്സ്‌ പിനി മുമുക്ക്നി പത്തക്ക പിന്നെ വഓള കീ പട്ട ലോളി അങ്ങിട്ടന്നെ അവഓളോ മക്കൾ അതേപോലെ ഏും എട്ടിലക്കെത്തിക്കണം
ആഹ്
ബ സാമ്പത്തികമല്ലോ ഉമാക്ക് കൊടുക്കാണ്
ആഹ്
അപ്പൊ അങ്ങനെ അവിടെന്ന്ന്നെണിക്കും പിന്നെതാ അന്നൊക്കെ അങ് മൂന്ന് മൂന്ന് പെൺകട്ടികളൊക്കെ പെരുണ്ടായോ പിന്നെ അല്ലേ ന്ന ഇപ്പഴല്ല പെൺകുട്ടികള എത്ര ഉണ്ടെങ്കിലും വണ്ടയിലൊക്കെ പാട കൊണ്ടുപോണത് ഹ ഹ അ ഒന്ന കൂടുതൽ രണ്ടു കൂടുതൽ പെൺകുട്ടികൾക്ക വഴിക്ക ും െല്ലാം ഇല്ലരുതി
ആഹ് തന്നെയാണ്
പിന്നെ കാണാ അന കുറു ക്കതൊന്നുംല്ലെങ്കിൽ തീരിയില്ല ഉം അന്ന ഇ എന്ത ഒട്ടേജ ഉണ്ടോ ഓ അങ്ങനെക്ക ചോദ്യങ്ങളന്നല്ലോ ആ തന്നരാ മാതി
ആഹ്
അങ്ങനെ ഒണ്ട പോതാ കല്യാണം കയിച്ചപ്പെഴാന്ന്.
ആഹ് ആഹ്.
ഉം. ഞം തന്നെ. ക്കളെന്തേ ന്ന്ട്ട് സ്കൂൾ പോയതാ.
ആ മക്കക്കെ സ്കൂൾ പോയ് ഞ്ഞൊക്കെ വര്ണെങ്കി അഞ്ചേ കാലാവും.
ആഹ്. വൈന്നാരം ചായക്ക് എന്തേലും കടി
ബേക്കറി എന്തേലും.
ഉം പൊരിക്കടിയേള് ഒന്നും ഇല്ല
മക്കക്ക് വേക്കറിയായാലും മതി.
നിർബൻധന്നു
ഉം.
പിന്നെ.
ഞാന
പിന്നെ എന്താ ഹങ്ങനെ പോണ്.
മോനെ അംഗലവാടിക്ക് വിട്ട്ണ്. പോയി കൊണ്ടരാൻ ആയിക്ക്ണോ ആയി തോട്ങ്ങി. രണ്ടേ മുക്കാലാവുമ്പം ഒന്നേമുക്കാലാവും ആ തോട് വെള്ളം മയേതൊണ്ടേ തോടൊക്കെ നെറ പതുക്കെ പോവാൻ പറ്റൂ
ആഹ് ദൂരണ്ടോ
ആ കൊർച്ച് ഉണ്ട് മറ്റേ ആഹ് ഒരു പത്ത് പതിനഞ്ച് മിനിട്ട് നടക്കണം എന്നാലും അധികൊന്നില്ല
ആഹ് ആഹ്
ഇപ്പൊ പാടോം തോടൊക്കെ ഇട്ടേ അങ്ങനെ പതുക്ക പോവാൻ പറ്റു പേടിയാണ് ഞ്ഞിക്കാണ് തോടൊക്കെ അപ്പൊ പതുക്കേ പോവാൻ പറ്റുള്ളൂ
ഇവിടെ നാ ഒരു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച ആഹ് നാളെ കെട്ടീ ചെന്ന ഏഴേക്കാരം എന്താ പറയാ കൊ ത്ത് വീണാണ്ട് മരിച്ചു നേ എന്റ മോള സ്കൂളിൽ ഇള്ളതാ ഈ രണ്ടു കുട്ടികളന്നെ ഒള്ളു ഓളന്ന് പറ റഞ്ഞാലും നോക്കിയാനേയ് ഞാ പറഞ്ഞരാ ഞമ്മളേ മീ റ്റത്തുന്നില്ലേ അമ്മളാ റ്റത്തുന്ന് കാണും ആ കൊള അതായത് തൊട്ടടുത്ത്ന്ന് പറഞ്ഞാല് തൊട്ടടുത്ത് അതാകെ ഗ്രില്ല് ക്കണേ ഉപയോഗ ശൂ ന്യമായത്ന്നാണ് പറഞ്ഞത് ഇതെല്ലാം വേറെ ഏതെങ്കിലും ഏക്കാരം എന്നിട്ട്ങ്ങനെ ഈ അയിന്റ് ആ ക്രില്ലിട്ടെന്റെ അടി കൂടി നോയിഞ്ഞാണ്ട് ആ ഡ്രസ യൂണിഫോം ഫോമ് വരെ ആ കഴിച്ച വെച്ചി ആ ഇതുപോലെ യൂണിഫോമും
ഉം
പ്പും ഒരു മുണ്ടും ഉണ്ട് കഴിച്ച് വെച്ചന്
മോ പെൺകുട്ടിയൊ ആങ്കുട്ടിയോ
ഉടണ്ടും ഒരു പെണ്ണുഒരാണും മൂന്നിലോ നാലിലോ രണ്ട് മരിച്ച് അന്നൊരു അഞ്ചരക്കൊരു മഴയി തിനി ഞാൻ മയന്റെ മുൻ നേണോ എന്താ ഒന്നും അറിയൂല്ലന്നേ അ അപ്പൊ ഞാ ഇങ്ങനെ ആലോചിച്ചു ആ പെണ്ണിപ്പ അയ്ന്റെ ഉള്ളില് നമ്മളിപ്പോ നമ്മളിങ്ങനെ വിചാരിച്ച് റബ്ബേ ഒന്ന് പൊറത്തിറങ്ങിയാ നേരം നോക്കിനെ ഇലെന്നെ ആ അതായത് അത് നിനക് കാണും ആ കൊളം
അപ്പൊ പ്പ കണ്ടിനപ്പൊ
ഇല കുട്ടികള് വരാത്ത അതായത് കളിച്ചാൻ പോയത് ഇഞ്ഞിപ്പൊ കുളിച്ചാ എന്താ അറിയില്ല എന്ത് പറഞ്ഞാ പുറത്തുന്ന് പോ പേരെന്ന് ഇറങ്ങിയ
ആ അതെന്നും അയിറ്റളെ വീഴ്ത്തിയതാണെ അപ്പൊ പിന്നെ ഒരു
പോയിക്കണ് ഇമ്മ മാത്രള്ളൂ ആ അതിപ്പോ ഞമ്മള് പത്ത് കുട്ട്യേൾ കളിച്ചാൻ പോയതല്ലേ വിചേരിച്ചിപ്പോ ഏതായാലും കുട്ട്യേൾ വരാത് ത്ത കാണാത്തപ്പോ എറങ്ങി ഔ ഇങ്ങന് തെരഞ്ഞിറങ്ങിയപ്പത്തന്നെ ന്നെ ആ അവുടെ കാണ് ണ്ട് അതായത് ഡ്രസ്സ് ആഹ് ഡ്രസ്സ് ഒര് പക്ഷേ ആൺകുട്ടി പോർ എർങ്ങിയപ്പോ ചെൽപ്പം മുങ്ങി ട്ടാണ കണ്ട് മറ്റേ രക്ഷിക്കാ ഉം ഏതായാലും രണ്ടേ രണ്ട് കു രണ്ടും മര്ച്ച്
ആഹ്
എവ്ടെ കൊണ്ടോയാ അതൊക്കെ സങ്കടം തീർക്ക
ഓ
ഒറ്റക്ക്
ആഹ്
ഉം ന്ന്ട്ട് മയ്യേത്ത് സ്കൂൾക്കൊക്കെ കോണ്ടോ ന്ത്‌ന്
തന്നെ അപ്പം
കയ്ഞ്ഞ വ്യാഴാഴ്ച്ചേണത്
പൈക്ക്പ്പോ ഔ എന്താലേ
പാവാണ്
എങ്ങനെ സമ്മയ്ക്ക അത് കൊത്
ഞമ്മള്പ്പോ കൾച്ചാൻ പോയതല്ലേ ആഹ് ഓക്കെ അ നേരാവ്മ്പോ വരുംന്ന്ള്ളതില്ക്കും ഷു പറയാ തെർങ്ങ്യെതേക്കും എന്താ അറീലാ ഏതായാലും രണ്ടും മര്ച്ച് ഉം
പിന്നെതാണതെ അപ്പൊ പടച്ചോൻ വിളിച്ചത് അ
ആയേക്കും പറിമ്പോ കണ്ണെത്താ ദൂര ത്താ പെണ്ണയ്ന്റെപ്പാെർത്തെന്നെ ണ്ടായ്ട്ടോയ് കണ്ടീലെല്ലോന്നാ സ് സങ്കടൊക്കെ എവ്ടെ കൊണ്ടയാ തീർക്ക
അവ്ടെ അട്തെന്നെയാണ്
എങ്ങനെ ഞങ്ങളവ്ടട്ത്ത കൊർച്ചാണ് പോയാ മതി
ഓ ഓർക് അ അ അപ്പൊന്നി ഓർക് തറവാടായിട്ടക്കെ കെ വേറെ തറവാട്
അവിടെ അടുത്തൊന്നും പെരല്ല കുറച്ചപ്പുറത്ത പിന്നെ പരാ ഇത് വേറാളെ തൊടിം തുവാണ് കൊള കൊളൊക്കെ വേറാൾതാണ്
പോലൊന്നുണ്ടാവുലെയ്
എന്താ അവിടെ അയ്ന്റെ ഉള്ളികൂടെ അ ഉ കൊൾ ത്തിന് വീഡിയോക്കെ ഇണ്ടയിന്ന് അയ്ന്റെ ഉള്ളി കൂടെല്ലേ ആകെ ഗ്രില്ലി ട്ട് മൂടി ഉള്ളിക്കൂടെ ഒത്തിരി ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പികൂടെ എർങ്ങ്യേത് എന്ത് വിചാരിച്ച എർങ്ങ്യേത് അ അതും അറീയില്ല ഡ്രസ്സൊക്കെ കയ്ചെച്ചിന്
ആ ഒന്നാമത് ആ ശരി അത് അപ്പൊ പടച്ചോനട് തോന്നി ആ അപ്പ ഓല്ക് അ അതാണത് അല്ലാതെ ആരും പർഞ്ഞിട്ട് കാര്യല്ല ഇത്ര അതോണ്ടാണ്
ആആ ഏതായാലും പാവായി പോയീ അറയാ
അ പാവ എന്താ പിന്നെ അ ഇമ്മ അ പെണ്ണിന്റ കാര്യേ
ആ അതന്നെ
ആര് നിർത്യേതാണാവോലേ നിർത്തേതാണ
അ ഒന്നും അറിയൂൽ ല കൊർച്ചൊക്കെ ആയില്ല ഇപ്പൊ ചെർതിനെ മൂന്നാം ക്ലാസ്സിലെത്തില്ലേ
ഉം പാവം ഉം ഇൻക്കും പേട്യ ഞമ്മള ഈ തോട്ടിൽ പെ ഒന്ന് നമ്മുക്ക് രണ്ട് കാല് വെച്ച് പോകാൻതന്നെ ഉള്ളുവഴി
അ അ
പിന്നെ ഒരാള് വന്നാൽ തിരിഞ്ഞൊട്ക്ക ഇങ്ങട്ട് വെരാണെങ്കി വഴിമലവുമ്പോ പിന്നെ തോട്പോലുള്ള ല്ലാതെ കിടക്കും പോകാണ്
ആ
മ് ഞാനും ഞ്ഞ് മോനുംന്താണ് പോകാന്നോക്കട്ടെ
ആ ഓക്കേന്നാല് ന്നാ ശരിന്നാ